ഉം അലോ
ആ കേക്ക്ല്ലേ
ആഹ് പ്പ കേക്ക്ണ്ട്
ഉം
നേരത്തെ ജോയിനിങ് കോൾ ന്നർഞ്ഞിട്ടിങ്ങനെ ഒരു വെയ്റ്റിങ്ങേയ്ന് ലോഡിങ്ങിലേന് ആഹ്
റൈഞ്ചിന്റെ പ്രശ്നേര്ക്കും
ആഹ് റെയ്ഞ്ചിവടെ ഇൻക്ക് കൊർച്ച് കൊറവ്ണ്ട്
ഉം
മന്ത്യെക്കെ കയ്ച്ചോ
ആഹ്
ടേസ്റ്റായ്നോ
കൊയപ്പല്യാ
ഒന്നൂടിയൊന്ന് വേവണം തോന്ന്ണ് ഞാ ഇഞ്ഞി വെ ന്ത് ആ വെന്തേറുവോ വിചാര്ചിങ്ങനെ ഇട്ത്തെ ഊറ്റ്യേചീനി വേഗം
അത് റൈസ് വെന്തോ അറിയാനേ ഇങ്ങനെ ഒര് അതൊര് യൂട്യൂബിലോ എത്തിലോന്ന് ഞാൻ കേട്ട്ണ് ഒര് എന്താ പറയാ മടങ്ങി പോവുലേ ഒര് സാധാര്ണ നീളത്തിലായ്രിക്കൊല്ലോ അലി അരി ആഹ് ഒര് വളവ് വന്നാല് പാകായീന്നാണ് ഉം
അങ്ങനേലേ
ആഹ് ആഹ്
ഇതയ്ന് രണ്ട് തരം അരിണ്ട് ഇന്നാള് വാങ്യെതും
ആഹ്
പ്പൊ രണ്ടും കൂടി ആയ്റ്റാണോ ന്ത അറീല ഒന്ന് നല്ല ഗോൾഡൻ കളറ് കൊർച്ച് മറ്റേ കൊർച്ചൊരു ഗോൾഡൻ കളറു വാ
അ അ ആഹ് നല്ല ഒര് ഗോൾഡൻ കളറ്ള്ളത് ചെലത് വേവ് ത്യാസള്ളതും ഒക്കെണ്ടാവും ഉം
ഉം കൊയപ്പല്ല്യ ഷെ ഒന്ന് ഒരനക്കം കൂടി
ആണോ ചിക്കനോ
ചിക്കനൊക്കെ വെന്ത്ണ് കൊയപ്പൊന്നുല്ല ടേസ്റ്റോക്കെണ്ട്
ഉം
മക്കക്കൊക്കെ ഇഷ്ടായ്ന്
മയണൈസ് ഇണ്ടാക്കിനോ
ആഹ്
ഏഹ്
അതിൽ ആ ഉർളക്കെയ്ങ്ങ് ഉര്ളക്കേങ്ങോണ്ടാണ്ടാക്കി
ഏഹ് ളക്കെങ്ങോണ്ടങ്ങനെ ഇണ്ടാക്കലേ
ഉം
ഉം കോയ്മുട്ട വേണ്ടപ്പൊ
ഏഹെ ഉര്ളക്കീങ്ങും തൈരും വെളുത്തുള്ളി കൊർച്ച് കൊർച്ച് സൺഫ്ലവർ ഓയ്ലോയ്ച്ച്
ആഹ് അത് ടെസ്റ്റിണ്ടാവോ
ല്ലോം വാണ്ടിയെ
ആഹ് ആഹ്
ആ മിക്സിയിലിട്ട് വരുമ്പോ ഇങ്ങനെ വരും ആഹ് നല്ലോം വേവിച്ച് ഉരുളൊക്കെങ്ങും
ഉം പുഴുങ്ങും
ഉം
ഉം പിന്നെന്താ
ഉം എന്താ നമ്മള് പത്തിരി ഇണ്ടാക്കി രാവിലെ പത്തിരിനി ഇപ്പൊ രാത്രി അല്ല രാത്രിയും ഉച്ചക്ക് പത്തിരിയും ബീഫ് കറിയും കഴിച്ചിരിക്കാ രാവിലെ പത്തിരിയും മറ്റേ
ഉർളക്കിങ്ങും മറ്റേ ദേ കൂന്തൽ കറിയും കഴിച്ച് ചക്കര ബീഫൊ കൊറേ കൂട്ടി ഹ ഹ മയണ്ടോ അങ്ങ്ട്ട്